ആ ഹ് കേ ഫുഡ് കയിക്കാനിരിക്കേനി.
ഇപ്പോഴാണോ കഴരിക്കുന്നത്? രണ്ട മണി ആയോ ആയല്ലോ. ആഹ് മക്കള എപ്പഴാ വരുന്നേ
അഞ്ച് മണിയൊക്ക ആ. വും
അഞ്ച്മണി ആകും അല്ലേ, ആഹ ആഹ.
ഓ ഒരു വണ്ടി വണ്ടി ഫസ് ട്രിപ്പ് ഓരോ ഭാഗത്തേക്ക്, അങ്ങെനെ പോയി്ട്ട്, ഇവര് ഇവി എത്ത്പോഴത്ത നേരം വേകൂ, രു പോകുമ്പോ അങ്ങോട്ട് ഫസ്റ്റ് ട്രിപ്പ വരുമ്പോ ലാസ്റ്റ്.
അത് ഭയങ്കര ബുദ്ധിമുട്ടാ ഫസ്റ്റ് ട്രിപ്പിന് വിട ഭയങ്കരം മെനക്കേടാ.
ന്നു ചായണ്ട് കുടിച്ച്, ചപ്പോ ആ കുടിച്ച ആളെ നേരം പോലും കിട്ടൂല.
ആഹ്
അങ്ങനെ നമ്മളാണ്ട് പറഞ്ഞക്കണം, ഉ
ഇപ്പൊ എന്തോ സ്പീഡാ. സ്കൂൾ ബസിനൊക്കെ എല്ലാം അങ്ങ് ഭയങ്കര, അപകടങ്ങളും സംഭവങ്ങളും ഒക്കെ അയോ,
ആഹ് അതന്നെ അതന്നെ. ഇത് മറ്റേ പിന്നെ ബസ്സല്ല മറ്റെന്താ ഒരു ആ നിണ്ടരു, ഒരു വണ്ടിണ്ടല്ലോ പിന്നെ പേരകറിയില്ല. വല്യരു ജീപോ പോലെ.
ആ, ടാറ്റാ സൂമോ ബോലതേ.
ആ അങ്ങനത്തെ വലുത് ഒരു മൂന്ന് മൂന്നല്ലേ. ഉം. അതാണ് അതും പിന്നെ ഒരു വലിയൊരു ഓട്ടോയും മറ്റേ ഓട്ടോ അല്ലേ എന്തായ്ന്, പറയ. ആഹ. കാറ് പോലള്ളെ
ആപ്പയോട്ടോയോ?
ആ അപ്പല്ല കാറ്. പോലത്തൊന്നല്ലേ എന്താ പറയാ, വെള്ളിമുങ്ങേ അല്ലാ മുഖാമുഖോ.
ആ. ആ് മറ്റേ മനസലായി. മനസ്സലായി ആ്. ആ മ മറ്റേ ഒരു തളകിയിരിക്കുന്ന പോലത്തെ ഒരു വണ്ടി. ഇങ്ങനെ. കുഞ്ഞളായിട്ടി ഇരിക്കണ. ആഹ
അങ്ങനത്തെണ്ട്. ആ രണ്ടു വണ്ടിയവിടെ ട്രിപ്പ് സ്കൂൾ ട്രിപ്പിനുള്ളത്. ബസ്യില്ല. സ്കൂള ഇതുവരെ ബസ് കിട്ടിയിട്ടില്ല. ഉ. അപ്പോ പോരല്ല പോയി പോരും മൂന്നാളും. ഒരാള് ഓട്ടോല് പോകും, ചെറിയ ഓട്ടോല്.
പിന്നെ വേറെന്താണ്
വേറെ എന്തന്ന എന്താ? മക്കൾ വരുമ്പോത്തിനെ എന്താ സ്പെഷ്യൽ എന്ത ഉണ്ടാക്കു.
സ്പെഷ്യല് വാങ്ങി ഇവിടെ വാങ്ങിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ നമ്മവല്ലപ്പോഴും ഏറ്റക്കപ്പേ അല്ലാതെ ഈ ചി, ബിസ്കറ്റ് മതി ബിസ്കറ്റ്. ഈ വറുത്ത ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാ ഉം
അല്ലാതെ നമ്മളെ അപ്പങ്ങളും പൊരികളും ഒന്നും ഓക്ക്. വേണ്ടിരില്ല പയമ്പരിയും, നെയ്യപ്പ ഉണ്ണിയപ്പന്നും.
അത് വല്ലപ്പോഴും.
ആഹ. അതല്ലേ മക്കൾക്ക്ന്നെ വാണ്ടി, വരൂല അവർക്കയലേറെ ഷ്ടംപൊറത്തത്തെ ബേക്കറിക്കാരം.
ആ. അല്ല ഇവിടെ അച്ചപ്പം ഭയങ്കര ഇഷ്ടമാ മറ്റേ കയ്ൽ ഇടാൻ പറ്റുവല്ലോ. നമ്മുടെ പോലെ തന്നെ. ആ അതിങ്ങനെ ആഹ് മോതിരാക്കിട്ട് തിന്നോണ്ട് നടന്നോളു അങ്ങോട്ട്, ആ പത്ത് കയ്യേല് വിട്ട്.
അയിങ്ങളയിന് വീട്ടിലിണ്ടാക്കോ
ഇല്ല ഇല്ല വാങ്ങിക്കുന്നതാ
ആ വാങ്ങണതല്ലേ ആ ആ ആ
ഇവിടെ ഇവിടെ തന്നെ ഒ ഓ ഓർഡർ ചെയ്യാനും ചേച്ചിയുടെ മക്കള് വരുമ്പൊഴേ എല്ലാം കൂടി ഇരുന്ന് ചെയ്തോളും അടുത്താ ചേച്ചിയെ കെട്ടിച്ചേടത്ത്
ഈ കട അടുത്ത് അടുത്ത്ണ്ടോ കട
ആ അടുത്ത് ഇവിടെ അടുത്തന്ന് വെച്ചാൽ ഞങ്ങടെ അടുത്തൊരു കടയുണ്ട് അവിടെ ഈ പലചരക്ക് കട പോലത്തേ ഉള്ളൂ മ റ്റേ ഓർഡർ ചെയ്യുന്നൊക്കെ കൊറച്ചപ്പുറത്തൂന്ന് വരണം ആ അവര് ഓർഡർ ചെയ്ത് വരുത്തിക്കോളും അപ്പ ഇപ്പൊ എല്ലാത്തിന്റെ പേരറിയാം നമുക്കറിയാത്ത ആപ്പുകൾ പോലും പറയും
എല്ല ഇതന്നെല്ലെ ഓൽക്ക് പണി
ആ ഇതുങ്ങക്ക് മറ്റേ ഈ ഓഫറുകളൊക്കെ വരുവല്ലോ ഇത്ര ഡിസ്കൗണ്ട് ഉണ്ട് നമ്മക്കറിയത്തില്ല നമ്മളങ്ങനെ നോക്കുന്നില്ലല്ലോ ഇതുങ്ങൾ പറയും ഇരുപത് ശതമാനം ആ ആ
എത്ര ശതമാനം ഓഫർ ഇണ്ട്ന്നോ
അതെ പിന്നെ വാങ്ങിച്ചെക്കും പിന്നെ പറയുന്നെല്ല അങ്ങ് വാങ്ങിച്ച് കൊടുക്കുന്നോണ്ട ങ്ങ് സന്തോഷവാ
ഓരുതന്നല്ലെ ആഗ്രഹിക്ക്ണന്ത് ഞമ്മൾ വാണ്ടാർഞ്ഞാലും ഓര് ക്ക് വാണ്ട്യേരും ഓരത് വാങ്ങും ഉം പിന്നെ അതല്ല അതൊക്കെ എല്ലാരും കൂ ഒരെല്ലാരും കൂടുമ്പോളെന്നെ അയിന്റെ രസം ഒള്ളൂ ഒരൊറ്റക്കയിക്ക്ണേലേറെ എല്ലാരുണ്ടെങ്കിൽ ഓൽക്ക് അയിലേറെ ഇഷ്ടേക്കാരം
ആ ഇവ ഇവിടത്തെ ആ കൊച്ചത് അപ്പം പിന്നെ അയിനിം എടുത്തോണ്ട് നടപ്പാ ആ അവർക്ക് പിന്നെ അവള് അവള് പറയുന്ന പോലെ ചേച്ചിക്കാമക്കള
മോന് പർഞ്ഞാല് ഹസ്ബന്റിന്റെ ചേ ചേട്ടന്റെ അതോ ഇങ്ങളെ നേര ചേച്ചിയോ ആ ചേച്ചി ല്ലേ
അപ്പൊ രണ്ട് രണ്ട് ആൺ മക്കളാ ഇത് രണ്ടും ആൺ മക്കളാ അപ്പം പിന്നെ ഒന്നൂടെ സ്നേഹം കാണുവല്ലോ ഇബള് പറയുന്ന എല്ലാം വാങ്ങിച്ച് കൊടുത്ത് അങ്ങനെ കൊണ്ട് നടക്കും ആ
ഓര് ഓരെ പെങ്ങളല്ലേ
ആ അവൻ പ്ലസ്റ്റുവാ മൂത്തത്
ആഹ അപ്പൊ പിന്നെ എന്തായാലും കൊണ്ടട്ക്കൂലെ ഓര് കൊർച്ച് വൽതും ഇവര് ചെറുതും ആകുമ്പോയൊക്കെ അധികം ഒരിഷ്ടാണല്ലോ
ആ ഇവളെ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പൊ എല്ലാം കൊണ്ടുപോവും അങ്ങനെ അങ്ങനെ ആ അതുകൊണ്ട് അങ്ങനെ പിന്നെ ഇവളൊന്ന് വാചകമടി ആയത് കൊണ്ട് എല്ലാർക്കും ഭയങ്കര ഇഷ്ടാവളെ ഇവളങ്ങ് വാ ഇങ്ങനെ സംസാരമേ ഭയങ്കര സംസാരമാ അപ്പൊ അപ്പം സംസാരിക്കുന്ന പിള്ളാരോട് പ്രത്യേകം ഒരു സ്നേഹം കാണുവല്ലോ
അത് അതന്നച്ചാൽ ടീച്ചേഴ്സിനായാലൊക്കൊരിഷ്ടേക്കാരം ഇവരെ ആ അങ്ങ ങ്ങനെ പറഞ്ഞോണ്ട്ക്കും പക് അങ്ങൻത്തോലെ കൾപിക്കാന് ഒരുപാട് ഇഷ്ടേക്കാരം വേറെള്ളോൽക്ക്
അതെ അവനെ ഇപ്പം ചേട്ടൻ അടിക്കുവോ വല്ലോ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കെടന്ന ചേച്ചിയും വഴക്കു പറയും അപ്പ പറയും എന്നോട് വിളിച്ച് പറയും ചേച്ചി ഇവളെ വിളിച്ചോണ്ട് പോ എന്നിട്ട് വേണം എനിക്കവനെ തല്ലാൻ ഇപ്പം റിസൾട്ടൊക്കെ വരുമ്പം മാർക്കൊക്കെ ക്ലാസ് പരീക്ഷക്കൊക്കെ മാർക്കൊക്കെ കൊർഞ്ഞ് കഴിഞ്ഞ് അ പ്പോൾ തന്നെ അവനാ ഐഡിയ ഉപയോഗിച്ച് ഇവളെ വിളിച്ചോണ്ടങ്ങ് പോവും അപ്പം പിന്നെ അവിടെ ചെന്ന് കേറുമ്പോഴേ ഇവിടെ എടെ കേറി നിക്കും ഓക്ക് അങ്ങനൊക്കെയുണ്ട് ഒന്നാം ക്ലാസ്സുകാരി ആണേലും ഇവക്ക് ഭയങ്കര ഇതാ ചേട്ടനെ തല്ലരുത് അങ്ങനെ പറയൂവള് ഹ് ഹ ഹ ആ അങ്ങനെ പറഞ്ഞ് ആഹ് അതെ അപ്പൊ പറയും ആഹ് നല്ല പോലെ അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹ വാങ്ങിച്ച് കൊടുക്കലും
ആ
ഉം എല്ലാരും ഇവര് മൂന്ന് അവ രണ്ടാമ്പിള്ളാരാ മൂന്നും ഒരു വീട്ടിലാന്ന് വിചാരിച്ചായിരിക്കുന്നേ എപ്പൊ നോക്കിയാലോ അവിടാ
ആഹ് ശെരി എല്ലാരും എപ്പ ഒരു എപ്പഴും ഒപ്പേക്കാരാ
ആഹ് പിന്നെ കളിയും ചിരിയൊക്കെ ആയിട്ടെ നമുക്ക് അങ്ങനെ പേ ഇങ്ങനെ പേടിക്കേണ്ട ആവശ്യംന്നുല്ല നോക്കിക്കോളും കൊണ്ട് എടുത്തോണ്ട് പോയിട്ട് ആഹ് നിലത്തും താഴേെ വെക്കത്തില്ല ഇവള് മിക്കത്തും ഇല്ല അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടാ എവിടേലും പോണമെങ്കിൽ അവനെയും കൊണ്ട് ണം ആ അവനെ കൊണ്ട് ഞാൻ പോം എന്നിട്ട് ഞാൻ പറയും നീയാ ഇത് പഠിപ്പി ച്ച മര്യാദക്ക് നടന്നുകൊണ്ടിരുന്ന കൊ ച്ച ഇവന് എവിടെ പോയാലും ഒക്കത്തുന്ന് താഴെ ഇറക്കത്തില്ല അങ്ങനെ വെച്ച് വെച്ചേ
ആ
ആ ഇപ്പൊ നമ്മള് എവിടെ പോയാലും ഇങ്ങനെ നിക്കും ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ച അപ്പൊ ഞാൻ പറയും നീ അങ്കൻവാടിയിലൊക്കെ ഓക്കെ ഒന്നാം ക്ലാസ്സായി തന്നെ നടക്കണം നമുക്കും ആഹ് വെല്യ കുട്ടിയായിന്ന് പറയും എന്നാലും അവൻ എടുക്കുവല്ലോ എടക്ക് അവന് എടക്ക് ചേട്ടൻ എടക്ക് ക്ക്‌ മാമൻ എന്തൊക്കയാണോ വിളിക്കാൻ പറ്റുന്നത് അതെല്ലാം അവള് വിളിക്കും എടക്ക് പേരൊക്കെ വിളിക്കുന്നത് കേൾക്കാം
ആഹ് അത് ശരി മക്കാ പിന്നാ പിന്നെ നമരിക്കല പിന്നെ തിരേ നിൽക്കാനും കഴൂല്ല ഇങ്ങനെയുള്ള മക്ക്‌
അതെ അതെ അതെ അയ്യോ അപ്പ നമുക്ക് ബുദ്ധിമുട്ടാ അതൊകൊണ്ട് എവിടെ പോയാലും അവനെയും കൊണ്ട് ഞാൻ പോവും എന്നിട്ട് നീ എടുത്തോണോന്ന് പറയും ഹ ഹ ഹ് അല്ലെങ്കിൽ പിന്നെ നമ്മക്കേ
ആഹ് പിന്നെ ഓരഷ്ടത്തിനും ങ്ങനെ ഓരെല്ലാം വാങ്ങി കൊടുത്തും ഓരിതാക്കും മ്പോൾ ഓര്ക്ക് അധികം ഒരുതക്കാരോ ഓരോടെ
വെല്ലു തായി കഴിയുമ്പോ പിന്നെ എല്ലാം തിരിച്ച് വരും കാരണം അവൾക്ക് അന്നരം മ് ച്ച് വേറെ ഇപ്പം ഇവര് നോക്കുന്ന പോല നമ്മള് വേറൊറിടത്ത് ചെല്ലുമ്പോൾ ആൾക്കാര് നോക്കത്തില്ല അപ്പൊ ഇവക്ക് ബുദ്ധിമുട്ടായിട്ട് വരും ഒരുപാട് കൊഞ്ചിച്ചാലേ ആഹ് ആ പിന്നെ ഞാൻ ഓർക്കും പെങ്കൊച്ചല്ലേ എവിടേലും കെട്ടിച്ച് വിടണം എത്രായാ നമ്മൾ എന്തായാലും കെട്ടിപ്പോവും അപ്പൊ അവരങ്ങനെ നോക്കത്തില്ലല്ലോ കുഞ്ഞാണെങ്കിലും വലുത് നമുക്കറിയാലോ നമ്മുടെ ഇത് ഇഹ് ഹ്
പറല്ലേ പെൺകുട്ടികള് ഓരെന്താണ് പറ ണ ആഗ്രഹം നമ്മള് സാധിച്ചു കൊടുക്കുകാണ് ഉം വരുതായല് ഏത് എന്ത അവസ്ഥ ഏത് വീടാന്നൊന്നും അറിയില്ലല്ലോ
ആഹ് അത് പിന്നെ നമ്മള് എന്തേലും ആ ആഗ്രഹം പറഞ്ഞാ നമ്മളിപ്പൊ കൊടുക്കത്തില്ലന്ന് പറഞ്ഞാൽ അവക്ക് ആരെയൊക്കെ വിളിച്ച് പറയാവോ പരാതി എല്ലാരെയും ഫോൺ എടുത്ത് വിളിച്ചു പറയും ആ ആഹ് ആ നമ്മളിപ്പോ അതും മ് ച്ച് ഒരാളോട് പറഞ്ഞ് അവര് വാങ്ങിച്ചോണ്ട് അതിന്റെ തന്നെ നാല് സെറ്റ് അവക്ക് വേണം ഹ് ഹ് അപ്പൊ നാലു പേരോട് പറയും ആ ഇപ്പം ഇപ്പം ഇവിടെ വെ ടെഡിബീരൊക്കെയിരിപ്പോണ്ട് അപ്പൊ ഒരെണം ഒരാളോട് പറയും ഈ കളറ് വേണം മ് അപ്പൊ നമ്മൾ അറിയത്തില്ലല്ലോ നമ്മളോട് വന്ന് വേറെ കളർ പറയും അപ്പൊ ഞാനിങ്ങനെ ആ ഇരിക്കുമ്പോ ഇങ്ങനെ കൊണ്ടുവരും അവര് ഞാൻ വാങ്ങിച്ചല്ലോ അങ്ങനെയ ഇപ്പൊ അതുകൊണ്ട് ഞാൻ ഏറ്റവും വാങ്ങിക്കത്തേ ഇല്ല ആരേലും കൊണ്ടുവരുന്നുണ്ടോന്ന് നോക്കും ചോദിക്കും ചേച്ചിയോടുവല്ലോം വിളിച്ച് ആഹ് അങ്ങനെ പക്ഷെ മ് ച്ച് ബെ നമ്മള്
ലൊള്ളൂ.
ആഹ്
ആഹ് അപ്പൊ പിന്നെ ഓര്ക്ക്, എല്ലാർക്കൊരിത് ഇഷ്ടേ കാരെ?
ആഹ് അതെ അവൾടെ വീട്ടില്, ആ ചേച്ചിക്കാണെലും പെമ്മക്കളെ യാ ഇഷ്ടം. ട്ടം. ചേച്ചിക്ക് രണ്ട് ആമക്കളല്ലേ? പ്പൊ ഒരുക്കിക്കൊണ്ട് നടത്താനും,
ആഹ് ആഹ് ആഹ് അതാ മുടി, കെട്ടാനും ഒരുക്കാനും ഓര്ക്കേകാരം ഇഷ്ടം ആ നല്ല
ആഹ് ഈ ആമക്കളുള്ളവർക്ക് പെമക്കളു ള്ളവരെ യാഷ്ടം പെമ്മക്കൾ ളു ള്ളർക് ആമക്കളുള്ളവരെ ഇഷ്ടം, ആഹ അങ്ങനെ.
ഉം.
ആമക്കളാന്നേലും കുരുത്തക്കേടിന് കൊറവൊന്നുല്ല. ഇവമ്മാരെ ആഹ
അല്ലേ എപ്പളാ സ്കൂളിട്ട് വരാ ന്നിട്ട്?
സ്കൂള് വിട്ട് എന്തായാലും ഒരു നാല് മണിയാകും എത്തുമ്പ. ഉം ഇനി ചേച്ചി അവരെ എ ളയവനെ വിളിക്കാൻ പോകുന്ന കൂട്ടത്തി വിളി ച്ചോണ്ട് വരോന്ന് അറിയത്തില്ല
ഏഹ് എന്തേ വെ, ഓനെ കൊണ്ട്‌റിണ്ടോ? നേരത്തെ കൊണ്ട്റിണ്ടോ?
അല്ല അവനെ കൊണ്ടുവര്മ്പഴേ ചെലപ്പോ വിളിച്ചോണ്ട് വരും. അങ്ങനെ ആ വണ്ടിക്കേ?
ക്കെ. ആഹ്, ശരിയാ
അങ്ങനെ വല്ലോം വിളിച്ചോണ്ട് വന്നാലേ ഒള്ളൂ, അല്ലെങ്കി വരാൻ താമസിക്കും. ഇനി വന്നിനി കഥയൊക്കെ കേക്കാൻ നേരത്തെ പണിയൊക്കെ കഴിഞ്ഞിരിക്കും
ഹ്മ് കൊറെ പറയണ്ടാവോല്ലോ?
ആഹ് ഒണ്ട്, ഒണ്ട് ഇനി ചേച്ചിടെ അവിടേം കൂടെ പോയിട്ട് വരുന്നെ പിന്നെ പറയണ്ട ഓരോ സാധനം വാങ്ങിച് കൊടുക്കും ചേച്ചി വിളിക്കാൻ പോയാ പിന്നെ അവക്ക് സുഖവാ
നിങ്ങള് ചേച്ചി അനിത്തി അടുത്തടുത്തായിയിരിക്കൂല്ലേ വീട്?
ആഹ് അടുത്തടുത്താ. ഉം അത് പി അതുകൊണ്ട് പിന്നെ അങ്ങനെ കൊഴപ്പൊന്നുല്ല. ഇപ്പം വിളിച്ചൊണ്ട് വരുന്നത് വരെ അവര് രണ്ടു ഒര് സ്കൂൾലാ മൂത്തവനല്ല എളയത്. ഉം മൂത്തത് ഇപ്പൊ പ്ലസ് വൺ ആ ഇപ്പ പ്ലസ് ടു ആയപ്പോഴത്തേക്ക് മാറ്റി പ്ലസ് വൺ പ്ലസ് ടു ആയപ്പോ ആ.
ഉം
അപ്പൊ അവനും ഒള്ളത് കൊണ്ടൊരു ധൈര്യ ഒണ്ട്.
ആആപിന്നെ എന്താണ്?
ആ വേറെന്താണ് ഇങ്ങനെയൊക്കെ പോവുന്ന്.
ആ അറിഞ്ഞില്ല ആ ഓക്കേ ന്ന ന്നാ ശരി. ഉം